ഹലോ.
ഹലോ ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആഹ് എന്താണ് എവിട്ക്കാ പോവണത് എവിട്ക്കോ പോവുണ്ടോ? പരിപാടിയും കാര്യങ്ങളൊക്കെ ഇണ്ടോ?
ഓൻ ഇണ്ട്. പരിപാടി അല്ല ആഹ് എൻക് ആ ഏട്ടത്തീ ഏട്ടത്തീടെ മോന്റേ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ട്
അവിട്ക്ക് പോവാണ് ല്ലേ
ആഹ് അവിടുക്ക് ഓര് ഇവടെ ഇവിടുത്തെ മോന്റെ ആഹ് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. ഇവ്ടെ മോന്റെ സുന്നത്ത് ആഹ് അവ്ടെ അടുത്ത് തന്നെയാണ്. കൊറച്ചൊരു ആഹ് പതിനഞ്ച് മിനിറ്റിന്റെ ദൂരേ ഉള്ളു
ഏഹ് നടക്കാൻ മാത്രേ ഉള്ളൂലേ അപ്
അൽ അല്ലല്ല അല്ല പതിനഞ്ച് മിനിറ്റ്ന്ന് പറഞ്ഞാ വണ്ടിയില് പതിനഞ്ച് മിനിറ്റ് പോവാള്ള ദൂരം
ആഹ് വണ്ടിയില് പതിനഞ്ച് മിനി
അഹ് അതെ അതെ അത്രയേള്ളൂ ആഹ് അടുത്തന്നെയാണ് ആഹ് ഞങ്ങള് ഇവിടെ എല്ലാരും ആഹ് ആഹ് ആണേ ഞങ്ങള് വെ എന്റെ വീട്ട്ക്ക്ന്നെ കല്യാണം കഴിച്ച വീട്ടേക്ക് ഇവ്ട്ന്നൊരഞ്ച് മിൻറ്റിന്റെ ദൂരേ ഒള്ളൂ ബ വണ്ടീല്
അഞ്ച് മിൻറ്റ് ഉള്ളൂവല്ലേ
ആഹ് അതെഅതെ
എത്ര ആഹ് വീട്ടിൽ ആരൊക്കെയുണ്ട് ഇങ്ങളെ വീട്ട്ലാരൊക്കെയുണ്ട് ഏട്ട ട്ട്യള് അനിയത്തിയാളൊക്കെ ആയിട്ട് ആരൊക്കെക്കെയാ ഉള്ളത്
അപ്പം ഇപ്പമ്മ ആങ്ങ പെണ്ണുങ്ങളും ഓൾക്കൊരു കുട്ടിയാണ് ഒന്നര വയസായിട്ടുള്ളൂ ആവണള്ളൂ
ട്ടത്തി ഉണ്ടാവൂലേ
ഇൽ ഏട്ടത്തിന് പറഞ്ഞാ ഉമ്മാ ജേഷ ജ്യേഷ്ഠത്തിന്റെ മോളാണ്
ആഹ് ഇമാന്റെ ജ്യേഷ്ഠ്ട നിങ്ങൾ ഒരു ആങ്ങളയും പെങ്ങളും ആഹ്
മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ ഉമ്മാന്റെ ജേഷ് ഇഷ്ടത്തിന് മോള അവിടെ മോന്റെ ആഹ് ഏഹ് ഇവിടെ മോന്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിരുന്നു ഇപ്പൊ പതിന ഒരു വർ നാലഞ്ച് മാസം ഒരു വർഷയിട്ടുണ്ട് അന്ന്ഓര് ഒരുപാട് സാധനം കൊണ്ടുവന്ന് ഇങ്ങട്ട് തന്നന്നേ അപ്പൊ നമുക്ക് തിരിച്ച് കൊടുക്കാതെ പറ്റൂലല്ലോ
അത് ശരിയാണ് അതാണ് നമ്മക്ക് അമ്മക്ക് കിട്ടണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നാലും ഉപകാര കേട്ടോ ഒരു സമയത്ത് എല്ലാരും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മക്ക് ഉപകാരം അതുപോലെ നമ്മള് കഴിയുന്ന പോലെ അവർക്കും കൊടുക്കണം
ആഹ് ഞാൻ പറയൂ ആഹ് സാധനം പല ആൾക്കാരും ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഞമ്മക്ക് അതിന്റെ ഒരു ഭാരം അറിയില്ല അത് സത്യം പറഞ്ഞാ അങ്ങ ആഹ് ഒരു സിസ്റ്റം വന്നത് നിന്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ് കാരണം ഞമ്മുക്ക് ആഹ് സമയത്ത് എല്ലാവരും തന്നെ പൈസയൊക്കെ ചെലവാകുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊറെ കിട്ടുമ്പോഴേ
അതെ അതെ
ഇതാരാണ്
നല്ല വേ നമ്മള് പ്രസവിച്ച് കടക്ക്ണ സമയത്താണെങ്കിലു ക്കെ അങ്ങനെയാണ് ലേ ഞങ്ങളെ കുടുംബത്തില് അങ്ങനെ തന്നേണ് ട്ടോ എല്ലാരും പ്രസവിച്ച് കെടന്നാ എല്ലാരും വരും വയറ് കാണാന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരും നമ്മളങ്ങട്ടും പോകും അങ്ങനെ ആവുമ്പോ എന്താറ്യോ ഒരു കുടുംബ ബന്ധം ഇണ്ടാവും. ഇതാരും അങ്ങട്ട് പോകാതിം ഇങ്ങട്ട് പോവാ ഒരു കുടുംബ ബന്ധംണ്ടാവൂലല്ലോ അതങ്ങനെ ജീവിച്ച് പോവാ അങ്ങനായിട്ട് കാര്യല്ല ഇള്ളത് ഞമ്മള് കുടുംബത്തിനെ കൂട്ടി പുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോവണം.
ആ അതെ അതെ ഞാന് എന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ കുട്ടിക്ക് എട്ട് മാസാന്ന് ഓള ഞാൻ എനിക്ക് വയറ്റിലുള്ള അപ്പ അന്ന് മുതലേ അതേപോലെ മാതിരി എല്ലാവരും എന്റെ എല്ലാരും പൊതുവേ ഒക്കെ ആദ്യത്തെദിനേ കൊണ്ടിരള്ളല്ലോ എന്റെ രണ്ടാമത്തും അതുപോലെ എല്ലാ സാധനങ്ങളും കൊണ്ടു വ അതുപോലെ ആ സമയത്ത് തന്നെ ഇനും ആങ്ങളയുടെ പെണ്ണുങ്ങളും ഞാനും തമ്മിൽ ഒരു എട്ട് മാസ ആറു ഏഴു മാസത്തിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളു ഓക്കും എല്ലാരും ഒരുപാട് സാധനങ്ങൾ കൊറ കൊണ്ടുവന്നിട്ടുണ്ട്
അതാണ് അതുപോലെ തന്നെ എനിക്ക് വയിറ്റിലുള്ള സമയത്തുണ്ടല്ലോ ഇവിടെന്നും അങ്ങനത്തെ ഒരു ഇതില്ല അപ്പൊ എന്റെ മൂത്തശാളോ വീട്ടന്നൊന്നും അങ്ങനെ അവ ഒരന്നും ആരും ഒന്നും കൊണ്ടുവരൂല എന്റെ വീട്ടിൽ നട എപ്പോഴും ഓരോരുത്തരും വന്ന കൊണ്ടേയിരി ഇവർക്ക് തന്നെ അതൊരു അത്ഭുതമായിരുന്നു കാരണം ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ് ആ എന്നട്ട് എനിക്കല്ല ഒരു പാടിനി ഓരക്കെ ഇങ്ങനെ വരുമ്പ ഇവിടെ അങ്ങനെ ഒരു ഇതില്ലാത്തതാവുമ്പോ നമുക്ക് വരന്താന്ന് പറയാനും പറ്റൂലല്ലോ ഓലോട് ഉ അപ്പൊ അവക്കെന്തോ പോലെ അവ മ്മപ്പോ നമ്മ ഇത് നമ്മഓരോട് പറയണ്ട അതങ്ങനെെ നിന്നോട്ടെ വിചാരിച്ച നമ്മളും ഉണ്ടാതിരിക്ക ചെയും അങ്ങനെ എപ്പോഴും നല്ല അ ഒരിക്കക്ക് ഓരോരു സാധനം കൊണ്ട് കഴിക്കക്ക അല്ല പുലുക്ക് പൊടി പ്രസവിച്ച് കിടക്കണ അങ്ങനെയാണ് പക്ഷെ ഓർക്കൊന്നും വയ റ്റിലുണ്ടായാൽ ആരും വരിലില്ല ഒരു വീട്ടിൽ നിന്ന് ശരിക്ക് വരുന്നില്ല ഇത് എന്റെ കുടുംബക്കാരൊക്കെ എമ്പാടും ആൾക്കാര് എപ്പോഴും ഓരോ ദിവസം ഓരോരുത്തര് വന്നോണ്ട് ഇരിക്കാന്
അത് ശ നമ്മള കു
പരിപാടിക്കായിരുന്നു കുടി ഇരിക്കല്ല്ല ആയാലും കുറ്റടിക്കെല്ലാം ആയാലും വീട് കുറ്റ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെ ഒരാള ട്ടന്ന കൊണ്ടുവന്നിട്ടില്ല പക്ഷെ നമ്മള ഓരോരുത്തര നമ്മളെ കുടുംബത്തിനെ നമ്മള് മുറുകി പിടിച്ചു പോരുന്നന് അനുസരിച്ചാണത്
അത് ശെരിയാട്ടോ നമ്മള് നഞമ്മള് കൂട്ടി പിടിച്ച് ഇങ്ങനെ കു കുടുംബം കൂട്ടം എന്നൊക്കെ പറഞ് അങ്ങനെ കൊണ്ടുവരുന്നതിനന് അനുസരിച്ച് തന്നെ എല്ലാരും നമ്മളോട് തിരിച്ചും പെരുമാറുക
ആഹ അതാണേ എന്റെ വീട്ടില അങ്ങനെയാണ് അവിടെ എല്ലാവരും ഓ ആറ്റിലൊക്കെ ഉണ്ടന്ന് പറഞ്ഞ പിന്നെ എല്ലാവരും അന്ന് തുടങ്ങുമ്പ ഓരോ സാധനം കൊണ്ട് വിറവൊന്നങ്ങും കയ്യോളവാ കയ്യിലിട്ട് പ്രസവിച്ചാലും ഞാൻ പറയാ വീട്ടിൽ നിന്ന് സാധനം എമ്പാടുണ്ടാവും ആർക്കും വേണ്ടി
അഹ ശെരിയാ ഞാനും ക്ക്ണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ ഹൽവിം അതുപോലെ ബേക്കറിയൊക്കെങ്ങട്ട് കണക്കിലേറെ കൊണ്ടന്ന്ട്ടേ ഇൻക്ക് ഷുഗർ കൂടി
ഷുഗർ കൂടിലെ പിന്നെ ഓ അധക തിന്നൂല അലവിൻക്ക് ഭയങ്കരഷ്ട ൻകലുവാർഞ് സാധനം ഇ കറ്ത്തല് വണ്ടല്ലോ
ആ ആ അ ൻക്ക് നല്ലഇഷ്ട നല്ലൊരു അത്
എടക്കെടക്ക് പുറത്ത് പോയന്റസ്ബന്റ്നോട് ങ്ങള് കൊറച്ച് കറ്ത്തലുവ വാങ്ങിയെന്നാണിന്നറിയല
ആ ആ അങ്ങനത്തെ തന്നെ രണ്ട് മൂന്ന് തരണ്ടല്ലോ കർത്തല്വന്നറിണത് അവിടെ നാടനായിട്ട് നല്ല ഈൊക്കെ ആ ആഹ ഒരു കറുത്ത കളർ നല്ല ആഹ നല്ല കറുത്ത കളറില് നെയകിപ്പെെട ആ ആഹ് കിണ്ണത്തപ്പ അത് ആഹ ശരി കിണ്ണത്തപ്പ വലിയൊരു ടാച്ചല്ല എനക്ക് ഇഷ്ടമല്ല അതിന്റെ
ഏ അതൊരു പൊടി മോടലയിക്കാലോ പിന്നെ എല്ലാത്പ്പ ഞമ്മക്ക് വീട്ടിൽന്നെ ഉണ്ടാക്കാൻ കഴിയ എല്ലാ സാധനവും നമ്മൾ ഇതിൽ അടിച്ചു നോക്കിയാല് നമുക്ക് കിട്ടും പക്ഷെ ഓര്ണ്ടാക്കണം അത്ര ഒന്നും അത്ര കൊന്നും ആയി വരൂല്ലെങ്കിലും ഉണ്ടാക്കി എടുക്ക
അത് ശരിയാണ് പക്ഷെ ഓരണ്ടാകതിനേക്കാളിലും നഞമ്മള് കെമിക്കല എന്തൊന്നും കൂട്ടൂല ഓരോ
അതാണ് കെമിക്കല ഒന്നും കൊണ്ട് നല്ലത് നല്ല ഫുഡ് കഴിക്കാംമ്മക്ക് രില് പല കെമിക്കലും കൂട്ടിയിട്ടല്ലേ എന്നാലും നല്ല അടിപൊളിയാണ് അനുഭവം നല്ല ഇഷ്ട പക്ഷെ പക്ഷെ അതിന്റെ കുടുംബ ക്കർക്ക കല്ല ഇഷ്ടാലുവേ അയയാാല അവിടെ കടന്ന പോ എല്ല് പല അലുവലല്ലെ പല ര അലവണ്ട് നല്ല അടിപൊളി നല്ല അലവുണ്ട് ചിലത് കടിച്ചാലും വലിച്ചാലും കിട്ടാ ലവുണ്ട് ക്ക ണ്ടല്ലോ പല്തരം
തേങ്ങാ കൊത്ത്ട്ടത് എള് ഇട്ടത് അങ്ങനെ പലതരത്തിലുള്ള അലവണ്ട്
കടയിലൊക്കെ ഇങ്ങനെ കേറുമ്പോ അലിൻന്റെ ഇങ്ങനെ നല്ല രസം ഭങ്ക ഇഷ്ട അതൊക്കെ കാണ പോയി വാങ്ങീട്ടില്ലെങ്കിലിൽ കാണുന്നത് ഭയങ്കര ഇഷ്ടാ
ആ് ഞങ്ങളവിടെ കുടുംബശ്രീയില ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇങ്ങനെ വിഷുവിന്റെ വിഷു ചന്താന്ന് പറഞ്ഞിട്ട് അതിലുണ്ടാക്കിയിരുന്ന് പ നഞമ്മുടെ വായ എ അല ഉണ്ടല്ലോ അതുകൊണ്ട് ഹലവാ ആഹ പച്ച കളറിൽ സംങ്ങതിൽ നല്ല രസണ്ട് കേട്ടോ
അയില എന്തൊെയ മൈതപ്പൊടി അങ്ങ എന്തൊക്കെ
മൈ മൈദപ്പൊടില്ലേ ഈ കോൺസ്റ്റാർ കോൺഫ്ലോറിന്റെ് പൊഅത്
ആ കോൺഫ്ലവർ പൊടി ഇട്ടെങ്കിലേ അതൊക്കെ അലുവായി വെര്
അതെ ആഹ ആഹ അപ്പം ആ അത് റെസിപ്പി ക്ക്റിയില്ല എനിക്ക് ഞാന് ചോദിച്ചിട്ടില്ല അവര് അങ്ങനെ കൊറേ ആൾക്കാരൊക്കൊയപ്പോ എ ര്സംഞൻ ചോയീച്ചീല്ല പക്ഷെ ആ് വ ന്റിൽ അരച്ചിട്ട് ഞ നല്ലോണം അരിച്ചിട്ട് ശീലേലരിക്കണല്ലോ എന്നലെ തടി തട്ടു തരിയില്ലാതെ കൊള്ളൂ
ആഹ് വായിറ്റില് കേടുള്ള സാധന നല്ല സാധനാണല്ലോ വായല്ലേ വായിന്റതല്ലേ
ആഹ് ആഹ് നല്ല സാധനം ഞങ്ങളിപ്പം ആവിൽ വേവിക്കണതൊക്കെ ഇപ്പലിൽ വെച്ചല്ലേ
അതന്നെ
ആഹ് അഐക്ക് എന്നിട്ട്
വ നല്ലോ അരച്ചിട്ട് പിന്നെ കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഇണ്ടാക്കി എടുക്കിയെക അല്ലന്നുണ്ടാക്കി നോക്കണം വന്നാല്
വായന്റെല്ലാം നല്ല അരച്ചി ആ അരച്ചിട്ടുണ്ടല്ലോ നല്ല തുണിഉണ്ടല്ലോ ഞമ്മള നല്ല കോട്ടന്റെ തുണി
അതെ
അതിൽരച്ചെടുക്കണം അര നമ്മളിപ്പം അരിപ്പൽ അരിക്കണു പകരം ആ തുണിൽ അരിച്ചെടുക്കണം ന്നല് തട്ടും തരിഒന്നും ഉണ്ടാവുലോല്ലോ
ആഹ് അത് ശരിയാ അപ്പൊ നമ്മള് തേങ്ങ നമ്മള് പിഴിഞ്ഞ് തേങ്ങ നമ്മള് പിഞ്ഞെടുക്കുകണെങ്കിൽ ആദ് അ അതുപോൽതന്നെ ഈ മുണ്ടിലൊക്കെ അരിച്ചെടുക്കാണെ നാല്ല തേങ്ങാപ്പാൽ കിട്ടുല്ലോ അരിപ്പയിൽ അരിച്ച് അങ്ങനെ കൊറേ നേരം അരിച്ചെടുക്കണ്ടേ
അത് ശരിയാണ് എനിക്കും നല്ല എനിക്കും അഭിപ്രായം തോന്നിയ അതന്നെ നല്ല നല്ലോ കട്ടിയുളള പാലും കിട്ടും അതുപോലെ തന്നെ ഇ ഇ തരിയുല്ല
നല്ലൊരു വെള്ള ശീലെടുത്ത തുണിന്റെ കഷ്ണം എന്നരുപ അവിടെ എടുത്ത് എടുത്ത് വെക്ക ന്ന നമുക്കത്ണ്ടാക്കിയ അങ്ങനെ ആവും ഞാനങ്ങനെ ചെയ്യല് അരിപ്പെൽലരിച്ച കൊറെ സ് പുണോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇത അതൊന്നുംല്ലതൊന്നുംണുപ്പിഞ്ഞ് ഇടുത്താ മതിയല്ലോ
ആ ഞാന് മൊഹർളത്തിന് ഞമ്മള് പായസം ഉണ്ടാക്കീനി ഇത് ഞാൻ ഇണ്ടാക്കിയത് ഈ ചെറുപയറിന്റെ പരി പരിപ്പ് പായസല്ലേ ഞങ്ങള് ആദ്യായിട്ട് ഇണ്ടാക്കാ ചെറുപയർ പരി ആഹ് അതാണ്ടാക്കി യേര്ന്ന് അപ്പ അയ് ക്ക് ഞമ്മള് തേങ്ങാ പാല് മാത്രല്ലേ ഉപയോഗിക്കൊള്ളൂ പാല് കാ ഇല്ലല്ലോ ശർക്കര ഉപയോഗിക്കുന്നോണ്ട് ആഹ് ഇല്ലല്ല ഒന്നും ചേർത്തില ഈ ഇഹ് ഇത് ഹലോ കേക്ക്ണില്ലേ?
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് ഞാ ഇങ്ങള് പറയ്ണ കേക്കാണ്.
ഏഹ് ഹാ ആ ഞമ്മളിപ്പം ആ പരിപ്പ് ആദ്യം ഒന്ന് ഇത്തിരി ഉപ്പിട്ട് വേവിച്ചാണ്ടേ അയ് ക്ക് ശർക്കരി ഇട്ടാണ്ട് ആ ശർക്കര പാർന്ന് നല്ലോം തളച്ചേക്ക് ആദ്യത്തെ രണ്ടാമത്തെ പാല് പാർന്ന് അയ്ക്ക് പിന്നെ ആദ്യത്തെ വാലുംമാർന്നു പിന്നെ കൊറച്ച് അണ്ടിപരിപ്പും തേങ്ങി കൊത്ത് വറ്ത്തരച്ച് ഏഹ് ത് തിട്ട് വറത്തിട്ട്
അടിപൊള്‌യെയ്ക്കാരലേ ഞാൻ നല്ല അമ്മളെ ചെറിയ അരി ഇണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കല്ണ്ട് തേങ്ങാ പ്പാല് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങള് പറഞ്ഞ പോലെ ഇണ്ടാക്കലുണ്ട്.
ക്ക് ഒരുപാട് ഞാന് പറയും ഞാൻ ഉമ്മനോട് പറഞ്ഞും ചെയ്ത് പണ്ട് കൊറേ മുമ്പ് ചെറിയ കുട്ടി അമ്മോനുണ്ട് താഴത്തെ വീട്ടില് അവിടെ ചെല്ലുമ്പോം ഈ പായസം ഉണ്ടാവ. എന്നിട്ട് ഞാൻ അന്നേ പറയും എനിക്ക് നല്ല ഇഷ്ടയി ചെറുപയറുപായസം അങ്ങനെ ഉണ്ടാക്കണം പക്ഷെ ഞാൻ എത്ര ഉണ്ടാക്കിയ അങ്ങനെ ആവൂലാട്ടോ പക്ഷെ
അങ്ങനെ വച്ച് ഓരോരുത്തർക്കും ഓരോതാണ് നമ്മള് ഓരോരുത്തർക്കും ഓരോതാണതെയ്.
ന്നിട്ട് ഞാൻ പറഞ്ഞു അന്ന് കുടിച്ച അതേ ചൊയ ന്റെനാവമ്മക്ക് വന്ന് പ്പഴാണ് ൻക്ക് ആ പായസം കു ച്ച ഫീല് കിട്ടണത് പറഞ്ഞ് ഞാൻ ഉമ്മാ
അത് ശെരിയ നമ്മുക്ക് ഒന്ന് നമ്മളെ മനസ്സിൽ തട്ടീട്ടുണ്ടായിന് ആ ഒരു ഇതുണ്ടല്ലോ. ആ ടേസ്റ്റ് എപ്പോളും നമ്മള മനസ്സിൽ എപ്പോളും ഉണ്ടാവും. ല്ലെ അ പോവൂല പലെ കാര്യങ്ങൾ നമുക്ക് ക്കുണ്ടാവും അത്.
പിന്നല്ലാതെ. ഞമുക്ക് അത് ചെൽപ്പങ്കി ആഹ് ആയിക്കോട്ടെ എന്നാ ശരി.